ഹലോ
ഹലോ
ഹലോ
ഹലോ ആഹ കേൾക്കാ എന്തൊക്കെയണ്ട് വിശേഷം
നല്ല വിശേഷം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാ
ആഹ രാവിലത്തെ ഏർ ബ്രേക്ക്ഫാസ്റ്റിന്റെ കഴിഞ്ഞ ഉച്ചത്തേക്ക് അങ്ങനെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് കറി വെക്കണം
ആഹ
അവിടെയോ
ഇവിടെ എല്ലാം കഴിഞ്ഞു ഉച്ചക്ക് ഉള്ളത് ഓൾറെഡി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു ചമ്മതി ഇറക്കാം എന്ന് വിചാരിച്ചു വേറെ ഇനിത് കഴിഞ്ഞില്ല വിനോദത്തോടെ ഇരിക്കൂലോ
ആഹ അതെ അതെ
അപ്പൊ അത്ത് കഴിഞ്ഞിട്ട് പിന്നെത് നോക്കാമന്ന് വിചാരിച്ചു
ചമ്മന്തി ദിയ മന്തിട്ടക്ക
മാങ്ങ ചമ്മന്തി മാങ്ങ തേങ്ങൊക്കെ അരച്ചിട്ട്
ആഹ ശരി പച്ചമുളക് കൂട്ടിട്ടെ
അല്ല മറ്റേ ഓണക്ക മുളകില്ലേ ആതിട്ടിട്ട് ആദ്യം ഒന്ന് നമ്മള് ഇതില് ഒന്ന് മൂപ്പിച്ചെടുക്കും ഉള്ളിയും ഏ മറ്റൻമുളക് കൂടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട്
ഉം
തേങ്ങി മാങ്ങൊക്കെ ഇട്ടിട്ട് അര അരച്ചിരിക്കും മിക്സിയിലിട്ട് അരക്കണത് അമ്മി
ആഹ് അതപ്പ ആരാണ് അമ്മി യൂസ് ചെയ്യാറില്ലല്ലോ
ടേസ്റ്റ് പക്ഷെ അമ്മിൽ ഇറക്കുമ്പോളാണ് പണ്ടൊക്കെ അമ്മിൽ ഇരച്ചിട്ട് അതിന് ചോറ്
ആഹ അതെ അതെ എന്താ ടേസ്റ്റ് ആയിരുന്നല്ലേ അത് ഉ മരെ ഉ ആഹ കറിക്കൊക്കെ അരിക്കുവലല്ലേ കറിക്കരക്കിവായിരുന്നു പ ആഹ ആ ആഹ കറിക്ക ഇറക്കുമ്പോല്ലേ ആ തേങ്ങാ വെള്ളം വൈ പാല് ഇങ്ങനെ ഇറങ്ങണ വൈ
ആ് ജീരൊക്കോക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പറയും വേണ്ട ഉള്ളിയും ജീരക്കൊക്കെ ഇട്ടിട്ട ഞാനാണെങ്കിൽ എനിക്ക് പണ്ട് കഴിഞ്ഞ അത് ഇത് കഴിക്കാൻ ഇഷ്ടം അരച്ച കഴിഞ്ഞിട്ട് നല്ല നൈസ ആയിട്ട് ഇങ്ങനെ അറക്കൂല്ലേ അതിങ്ങനെ പോയിട്ട് ഞാൻ തോണ്ടിയെടുത്ത് കഴിക്കും ചെറുപ്പത്തില്
ആ നല്ല മരന്ന്ല്ലേ അരക്കുമ്പോ അതൊന്നക്കെ ഒരു ഓർമ്മയ
ഇപ്പം അമ്മിക്കെ പോ
ആ ഇപ്പുള്ള മക്കൾക്ക് അമ്മി എന്താന്നൊന്നും അറിയൂല്ല
അമ്മയ എന്താന്ന് അറിയില്ല അമ്മിയന്തന്നറിയില്ല അത്ങ്ങനെ ഉപോഗിക്കാന്ന അറിയില്ല അവര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കി കയ്യും കാലൊക്കെ അയിന്റെ ഉള്ളിക്ക്
ആഅതെ അതെന്താ സാധനന്ന് ചോയി ഇപ്പൊ നമ്മുക്ക് കാണിച്ചു കൊടുക്കാനും എവിടെ ഇല്ല
ആ എറെ വീട്ടിലിരിക്കണ്ട് ട്ടാ എന്റെ വീട്ടിലുണ്ട് ഹസ്ബൻന്റെ വീട്ടിലുണ്ട് എൻറെ വീട്ട
അഥെ
പക്ഷെ അത് എല്ലാരുംത് മാറ്റിെച്ച എന്ന് വെ കഴിഞ്ഞാൽ ഞങ്ങളടെ വീട്ടിലൊക്കെന്ന് വ കഴഞ്ഞാ പെർമനന്റ് ട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതാ
ആണോ ഏ
സിമെന്റ് ഇട്ടിട്ട്റപ്പ
ഉറപ്പിച്ച് അതിന് മേണ്ടൽ എന്തേലൊക്കെ വേസ്റ്റ് കൊണ്ടക്കലാവും
ആ തന്നെയ പിന്നെ ഇതൊ ണ്ടല്ലോ പണ്ടത്തെ ഉരു ഉരുളിയല്ല അ ഒലക്ക ഒലക്ക ഒരലും
ആ
അതൊക്കെ ഇപ്പഴും വീട്ടിലുണ്ട് പക്ഷെ മുറ്റത്ത് മണ്ണ് കേറിക്കിടക്കാന്നൊള്ളു
ഉം അതൊക്കെ വൈകുന്നേര ആവും വെള്ളം കുതിർ പച്ചരി കുതിർത്തിയിട്ട് വൈകുന്നേരം ആവുമ്പോൾ അതില് എ ഇടിക്കാനരിക്ക രിക്കണതൊക്കെ
ആ ലാസ്റ്റ് ഉപയോഗിച്ചത് എന്റെ കല്യാണത്തിന് അരിക്കുത്തുകല്യാണ ഉണ്ടായിരുന്നു
അതെ ആ
അതിന് ഉപയോഗിച്ചത് അപ്പൊ ഉപയോഗിച്ചതാ പിന്നെ അതുകൊണ്ടായിട്ട് മണ്ണില് എടുക്കണ്ടണ്ട് പക്ഷെ അതെങ്ങനെ മണ്ണിൽല്ല അഞ്ഞോ സധന ഒന്നല്ല
ആഹ ഇല്ല ഇല്ല ആഹ നമ്മുക്ക് വേണെന്നുണ്ടെങ്കില്
എടുക്കാം ഉം അയിനിയിപ്പ ആര് അത് പൊന്തിക്കണംങ്ങനെ ഇപ്പ ഇന്നത്തൊലത്ത് നമുക്കേ പറ്റൂല
ആഹ അതിന്റെ ഒലക്കെ ങ്ങെന്താ പറയല് ആ വടിയോ ആ അത് മരത്തിന്റെതല്ലേ
ആഹ അത് മരത്തിന്റെ പണ്ടുണ്ടായിരുന്നു ഇതിന്റെ എന്താ വേറെ ഒന്നിറെ എന്തോ അതൊക്കെ നശിച്ചു പോയിന്നോന്നും
അതെ ആഹ അയിന്റെ താഴെൊ ഒരു ഒരു അലൂമിനിയം പോലത്തെ ഒരു കമ്പി ആഹ സാധന എനിക്കറിയില്ലട്ടോ ഉപയോഗിക്കാന്
ഞാാന് പക്ഷെ അതിന്റെ ചെറുത് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്ിങ്ങനെ ചതക്കാനൊക്കെ ആയിട്ട്
ആഹ ആഹ ആ വീട്ടില് ആഹ അതുണ്ട് അടുക്കളയിലേ
ആഹ അത് വാങ്ങിച്ചിണ്ട് പക്ഷെ അത് വലിയ കാര്യൊന്നുമല്ല അത് ചെറിയൊരു കുഴിയല്ല
ആഹ അത് നമ്മുക്ക് ഇഞ്ചി വെളുത്തുള്ളിൊക്കെ ചതക്കിച്ചെടുക്കാം ഉം ഉ ഇവിടെ ഈ കല് എന്റെ മുത്തച്ച്ച് അതുപോലെ അരി വെള്ളത്തില ഇട്ടിട്ട് ഞ ഞങ്ങൾ രണ്ടുപേും ഇങ്ങനെ പോകും പോയിരുന്നപ്പറത്തെ വീട്ടില നിങ്ങള വീട്ടില ഉണ്ടായിരുന്നില്ല ഞങ്ങളെ വീട്ടില ഇണ്ടായിരുന്നു അത്രയാ അത് ആരോ കൊണ്ടുപോയിയായിരുന്നു ഞങ്ങൾ ഒരുണീന്റെ മുമ്പ് ഞമ മീന്റെ മുമ്പ് ഇപ്പൊ പറയുന്നിട്ടുണ്ട് ആ വെറുതെ കിടന്നപ്പോ അങ്ങനെ ആരോ കൊണ്ടുപോയിറ എന്നിട്ട് അവള് അതെ അഹ് ന്താ
കൂവന്ന്റിയില്ല കൂവപ്പൊടി
ആഹ ആഹ
ആ അത് ഇണ്ടായിരുന്നു ഇഷ്ടംമാരി ആ അത് ഇടി ും എന്നിട്ട് ഇടിച്ചിട്ട് അതിന്റെ വെള്ളം ഇതൊക്കെ കൂടിട്ട് വെച്ചിട്ട് അത് ഇടിച്ച്ു നല്ലോണ്ണം പരുവാക്കിട്ട് മില്ലി കൊണ്ടയിട്ട് അരപ്പിക്കും എന്നിട്ട് അത് വെള്ളത്തി ള്ളതിന്ന് ഊർന്ന ർന്ന എടുത്തിട്ട് താഴെ വെള്ളം ഇത് വരും ആ ഒരുഹ് എന്താ പറയാ തട്ടി പോലെ വരും പൊടി മോളിൽ വെള്ളം വരും ആ വെള്ളം ഇങ്ങനെ കളയും എന്നിട്ട് അത് വെയില തുണുക്കും
ആഹ
എൻറ നാട്ടിൻപുറന്നല്ല പക്ഷേ എന്റെ വെല്ലിമാടെ ഒരു ഇതാണ അതൊക്കെ എനിക്ക് കാണാൻ പറ്റിയത് കേട്ടാ അല്ലെങ്കിൽ അതും കാണാൻ പറ്റൂല
ആഹ ഉം നല്ല ഓർമ്മകള് എന്താ എന്നിട്ട് ഞങ്ങീ അരിപൊടിക്കാൻ പോകും അപ്പുറത്തെ വീട്ടിലേക്കട്ട് അവള് ഇങ്ങനെ കുത്തി തരൂ ഞാാന് എന്താ ചല്ലടല്ല നിങ്ങ അവിടെ എന്താ പറയാ അതിന്
എനിക്ക് എന്നോടെ ഉദ്ദേശിച്ചത എന്താന്ന് എനിക്ക്
ചെല്ലടന്ന് പറഞ്ഞ നമ്മളുടെ അരി പൊടിച്ചിട്ട് നമ്മള് ഇങ്ങനെ തള്ളിെടുക്കൂലേ
ആഹ് മറ്റേ അയിന്റെൊക്കെ കരട് കളന്നിട്ട്
അതെ ആ അരിപ്പൊക്കെന്ത അരിപ്പ
ആഹ വീശി വീശി എടുക്കണത് അതിന് ഞങ്ങള് പ്രത്യേകിച്ചൊന്നും പറ
ആ ഇങ്ങനെ ചല്ല് ചല്ല് ഞാന എളാരും പറയില്ല എന്റെ വീട്ടിലൊക്കെ ചെല്ലടാ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്
ആ എ അങ്ങനെ ഞങ്ങള്ൾ പറയില്ല അതി അതിന്റെത് കളയാന്ന് ഉദ്ദേശിക്കണ
ആ അത് കളയുന്ന സാധനേ ആ പാത്രേ നെറ്റ്പൊലെ റൗണ്ടായിയിരിക്കുവല്ലോ ആഹ
ഓ ഒരു പേരുണ്ട് മറന്നു പോവാ.
ഏ നമ്മളവിടെ ചെല്ലടാ ന്ന് പറയും.
ആഹ അയിന്റെ പേര് ഞാൻ മറന്നുപോയി.
എന്നിട്ട് അവള ഇടി ആ അതെ അതെ അങ്ങനെയുണ്ട് എനിക്കും ഇണ്ടാ പ്രശ്നം.
ആഹ ഹ ഹ ഹ അയ്യോ ഇതായിരുന്നു. ലേ ന്ന് അലോയ്ക്കും മൊറം
മുറം ആ് മുറല്ല നീ പറയുന്നത് നമ്മൾ ചേറുന്ന സാധനാ മുറം. അതല്ല നമ്മള് നല്ല പൊടി താഴോട്ട് പോകും ന്നിട്ട് ഒന്നും കൂടി ഇടിക്കാനുള്ളത് ഇതിനകത്ത് നിക്കും എന്നിട്ട് പിന്നെ അത് ഒരളില ഇട്ടിട്ട് കുത്തും. അറിയില്ലേ ആഹ് നമ്മള ഇടിച്ച കഴിഞ്ഞാല് പൊടി നമ്മൾ നല്ല പൊടുങ്ങിയത് പോണംന്നുണ്ടെങ്കി ഒരു സാധനത്തിട്ട് ആ അരിപ്പ. നിങ്ങളവിടെ നമ്മളവിടെ നമ്മളിവിടെ ചായ അരിപ്പൊക്കെ അരിപ്പ പറയും പക്ഷേ ഈ അരിപ്പൊടിയൊക്കെ തള്ളിയെടുക്കുന്ന അതെ ഹ നമ്മൾ അവിടെ ചെല്ലടാറയും ഹേ ആ എന്നിട്ട് അവള് അങ്ങനെ ഇടിച്ചു ഞാന് ഇത് ഇങ്ങനെ ഈ അതിനത്താക്കിട്ട് ഇട്ട് കൊടുക്ക ഒന്നര ഒക്കെ മതി.
അത് കൊറ ടൈം എടുക്കൂല അപ്പൊ
കൊറേ ടൈം അല്ല അവക്ക് പെട്ടെന്ന് കഴിയും ഒരു കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ ആവശ്യത്തിനൊക്കെ അങ്ങനെ ആ ഓർമ്മ കൊറ മുമ്പേ. തുള അതുംല്യ
അ പക്ഷെ ഞങ്ങളെ വീട്ടില് അരിയൊന്നും അരിയൊക്കെ മില്ലില് വച്ചാ നമ്മള് നന്നായി കഴുകിട്ട് വെയിലത്തിട്ട് വെള്ളം വറ്റിച്ച ശേഷം ആ മില്ലിക്ക് കൊടുത്താക്കിയ അങ്ങനെ ഉള്ളു ഒരെല്ലാ ആകെ ഞങ്ങളീ കൂവപ്പൊടി
ആ അതെ ആ ആ
പിന്നെ ഈ അണ്ടിപുട്ട് ഉം അരിയുണ്ടാ.
ഹ ആ അരിയുണ്ട ആ.
ആ അതിന് ഞങ്ങള് അരി വറുത്തിട്ട് ഇതില് പൊടിച്ചിട്ടുണ്ട്.
അതെ ആഹ അരി വറുത്തിട്ട് പിന്നെ അരിയുണ്ട അരി വറുത്തിട്ട് ശർക്കര ശർക്കരയും കൂട്ടിട്ടായിരിക്കുംല്ലേ
തേങ്ങയും കപ്പലണ്ടിയാ പരിപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം പൊടിച്ചിട്ട് ഉണ്ടാക്കി.
ആഹ ഓക്കെ ഉം, കടകളിൽണ്ടല്ലോ അത് ലേ
ഉം ഇപ്പൊ ഇപ്പൊ കിട്ടും കടകളില് പക്ഷെ വീട്ടിലുണ്ടാക്കണ ഒരു
ആ ടേസ്റ്റ് ഇല്ല ഉം.
പിന്നെ അവര് പലതും ചേർക്കുമല്ലോ.
ഉം അതെ നമ്മള് കടലയും ഇങ്ങനെയ എല്ലാം ചേർക്കും.
ഇപ്പൊ വീട് എവിടെയാ മലപ്പുറ.
ആ അങ്ങനെ എന്തെല്ലാ ഓർമ്മകൾ ലേ. നമ്മളെ മക്കൾക്കൊന്നും അങ്ങനത്തെ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല.
അതില്ല അയിന അവർ. ഇതൊന്നും കാണ ഇല്ല, ഇപ്പൊ കിട്ടാൻ എന്താ മിക്സി മിക്സി തന്നെ പല
ആഹ അതെ പരം അത് മിക്സി ഒക്കെ ജ്യൂസ് അടിച്ച് ജ്യൂസിന്റെ ഒക്കെ മിക്സി കണ്ടിട്ടില്ലേ എന്താന്നറിയോ പല ആ ആഹ വേസ്റ്റവടെ കിടക്കണു ആ ഇപ്പ അത് മറ്റത് ജ്യൂസടിച്ചാല് അത് പണിയായിരുന്നു. അപ്പൊ അത് എടുത്തിട്ട് ക്ലാസ്സിലേക്ക് നയിച്ചാൽ മതി
അല്ല ഇപ്പ ജ്യൂസ് ജാറില് മറ്റേ നമ്മളെ പഴയ ജ്യൂസ് ജാറിലന്നെ ഉണ്ടല്ലോ അരിപ്പ പോലൊരു സാധനം
ആഹ് അതെ എന്നാ ഞാൻ സുജാതയാ വാങ്ങിരുന്നെ എട്ട് വർഷം മുമ്പ് അതിനകത്ത് ഇല്ല, ഇപ്പൊ വരുന്നതിലൊക്കെണ്ട്.
ആഹ് ഉണ്ട്, ഇപ്പൊ പിന്നെ പൊടി കുഴക്ക്‌ണതും എല്ലാം കൂടീട്ടുള്ള മിക്സ് ആയിട്ടുള്ളതാണ്.
ആഹ് അങ്ങനെയ്ണ്ട്ല്ലേ, അതില് ശരിയാവുന്നുണ്ടോ എന്തോ
അറിയില്ല ഞാൻ ഇപ്പട്ത്താണത് കണ്ടത്, കടെ പോയപ്പോ കണ്ടതാണ്
ആഹ് ആഹ്
നല്ല വെലയ്ണ്ടത്.
ആഹ് വെലയ്ണ്ട്, ഒമ്പതൊക്കെണ്ട് തോന്ന്ണു. ഞങ്ങള് ഇപ്രാവിശ്യം സ്കൂള് തുറന്ന സമയത്തെ വീട്ടില്ണ്ട് ഞാന്, അപ്പം അവിടുത്തെ മേമ പുതിയ മിക്സി ഞാൻ പുതിയതന്നെ വാങ്ങിട്ട്ണ്ട്. പിന്നെ നിങ്ങള് വീടുകള്ന്ന് കൊണ്ടരാ അല്ലെങ്കിൽ അടുത്തുള്ള വീട്കളിന്ന് കൊണ്ടുരാൻ പറയല് എന്തെങ്കിലും പരിപാടി ഇണ്ടാവുമ്പോ അപ്പൊ അതുപോലെ ഒ മ്പതിനായിരായിന്ന് പറഞ്ഞു സുജാതന്റെ പുതിയത്. അപ്പൊ അന്നേരം ഇങ്ങനെ കണ്ടു കൊറെ ഐറ്റംസ് ഇണ്ട് അയിന്റെ ഉള്ളില്
ആഹ്
നല്ല മിക്സിയന്നെ വാങ്ങീന്ന് പറഞ്ഞു ടീച്ചറ്.
അല്ല ഇപ്പത്തൊരോ ഇത്ന്ന് പറഞ്ഞ വർഷം തോറും, തോറും പുതിയത് പുതിയേ
ആഹ് അതെ, അതെ ഞാനും ഈ സുജാതന്നെ വാങ്ങിയത്. അതിപ്പോ
എനിക്ക് എന്റേതും സുജാതന്നെയാണ്. നാല് വർഷായി ഞാൻ യൂസ് ചെയ്യ്ണ്.
ആഹ് എന്റേത് ഒമ്പത് വർഷായി ഒരു കംപ്ലൈന്റുല്ല ഇതുവരെ ഒര് പാദ്സാതൊന്നും മാറ്റിട്ടില്ല.
കംപ്ലൈന്റും കാര്യങ്ങളും അധികം വരു
വരില്ല. ഹ്മ്മ്
മറ്റേനെക്കെയാണെങ്കിൽ ന
ആഹ് കംപ്ലയിന്റ് വരും, ഇത് വരെ ഇൻക്ക് റീകംപ്ലയിന്റ് വന്നിട്ടില്ലെന്നു. ഒമ്പത് വർഷായി
ആഹ്. ഞാൻ ഇപ്പ വിളിക്ക്യാട്ടാ ആരോ വന്ന്ട്ട്ണ്ടെ, ശെരി